ഹലോ മേഡം കേള്ക്കുന്നില്ലേ
ആ കേൾക്ക്ന്ന്ണ്ട് എന്തൊക്കെണ് വിശേഷം
നല്ല വിശേഷം മാഡം എന്താ ഫുഡൊക്കെ കഴിച്ചോ
ഓ പ്പം ഫുഡ് കഴിച്ച് ഇവടെ കെടക്കാണ് ഇപ്പോ ഫുഡ്ന് ഞങ്ങൾക്കും ഫുഡ്ന്ന് ഇണ്ടായ്നേത് ഇന്ന് ചോറും നല്ല നല്ല സാമ്പാറ്കറിയും ഇങ്ങക്ക് എന്തേയ്നുണ്ടേയ്രുന്നത്
മൊട്ട മൊട്ട ഓംബ്ലൈറ്റും പിന്നെ പിന്നെ ഒര് ഓ ഒത്തിരി സലാഡും ഒക്കെ കൂട്ടിക്കാണ്ടാണ് ഞങ്ങള്ന്ന് കഴിച്ചത് ഞങ്ങള് ന്ന് പൊറത്ത് പോയതായിരുന്നു ഹോസ് ഇങ്ങനെ പൊറത്ത് പോയി പിന്നെ ഒരു മൂന്ന് മണി ആയ അപ്പൊഴാ വന്നത് അപ്പൊഴാ ഫുഡ് കഴിച്ചത് രാവിലെ പോയതായിര്ന്നു എന്തുണ്ട് പിന്നെ
യിരുന്നു പോയിരുന്നത് എന്തേലും അസുഖന്തേണ്ടായ്ര്ന്നോ അതോ പിന്നെ ത് വെറ്തെ കറങ്ങാൻ വേണ്ടീട്ട് പോയ്തൊ വെറ്തെ കറങ്ങ്ന്ന് പറ്ഞ്ഞാൽ നമ്മള്
അതെ മാഡം ഞങ്ങൾ വെ വെറ്തെ വെറ്തെ വെറ്തെ പോയതാണ് ഫേ ബന്ധുവിന്റെ വീട്ടിലേക്ക് പോയതായിരുന്നു പിന്നെ വീട്ടിലാരൊക്കേണ്ട്
ക്ഷനിലൊക്കെ കൂടുക ആൾക്കാരെടേലൊക്കെ കൂടാണ്ന്ന്ണ്ടെങ്കിൽ കൊറേക്കൊരു ഹെൽത്തിനൊക്കെ നല്ലതാണല്ലോ
അതെ അതെ അതെ മൻസ് ഓ ഓ ഓ മനസ്സ്നൊക്കെ നല്ല സന്തോഷള്ളൊരു കാര്യാണല്ലോ അത്
ആ അതെ നമ്മള് ഈ യാത്രൊക്കെ ചെയ്യാന്ന് പറിണത് തന്നെ ഏറ്റവും ഞങ്ങള് വീട്ടില് ഞാനും ഉപ്പയും മ്മയും പിന്നെ രണ്ട് മക്കളൊക്കെ ആയ്ട്ടാണ് ഇരിക്ക്ണത് മക്ക് ക്കളൊക്കെ സ്കൂളിൽ പോയി അങ്ങനെ പോയി
ഓ അയ്ശെരി മക്കള് വല്ല്യ മക്കളാണോ സ്കൂള് പോവാനായോരൊക്കേണോ
അല്ല ചെറിയ മക്കളാ സ്കൂള്ലൊക്കെ പോവ്ണ്ട് അ പ്പം സ്കൂള്ല് പോയി ഞ്ഞി വിട്ട് അവർക്കെന്തെങ്കിൽ ആ അതെ അതെ അതെ
അപ്പോ വണ്ടീലാണോ പോവാറ്
ആ അവര് അല്ല അവരെ ഞാൻ നടത്തിക്കൊണ്ടാണ് നമ്മളെ ഈ തടിക്കും ഹെൽത്തിനൊക്കെ ന നല്ലതാണല്ലോ ഈ നടത്തം നമ്മൾ എപ്പോഴും ങ്ങനെ വണ്ടീല്ങ്ങനെ പോവാണെങ്കി അ ത്രചെയ്യാണ്ന്ന്ന്ന്ണ്ടെങ്കില് അത് ഭയങ്കര ബുദ്ധിമുട്ടല്ലേ
അപ്പം നിങ്ങൾ നടക്കാൻ പോകാറില്ലേ
ഓ ഞങ്ങള് നടക്കാൻ പോൽ
ഓ ഡൈലി ന്നടക് കോ അഞ്ചുമണിക്ക് എണീറ്റ് പോകാറ്ണ്ട് ലേ ഓ അഅ് ശെരി അപ്പം ഫുഡ്ഡും കൂടി കൺണ്ട്രോളെയ്താല് തടി ക്കൊക്കോ സുഖായിട്ട്ണ്ടാഉഅല്ലൊ ലേ
ആ അതെ ഡയറ്റൊക്കെ ഫോളോ ചെയ്യാറ്ണ്ട് അപ്പൊ ഡയറ്റൊക്കെ ഫോളോ തേലോടെങ്ങന പോയാലാണ്. ഇങ്ങള് ഇങ്ങള് സാമ്പാറിന് കറി എത്താ ഉണ്ടാക്കല്.
ഞങ്ങള് സാമ്പാറ് ഇന്റെ കറി ഇങ്ങനെ സ് സാധാരണ പരിപ്പ് അതിട്ട് വേവിക്കും പിന്നെ അയ് കഴിഞ്ഞിട്ട് വെന്ത്ട്ട് വേ കഷ്ണങ്ങൾ ഇട്ട് വേവിക്കും അയ്ക്കെന്നെ പൊടികളും എല്ലാം ഇട്ട് അങ്ങനെ വേവിക്കും പിന്നെ ലാസ് റ്റ് താളിക്കും അങ്ങനെ ഞങ്ങള് ചെയ്യല്, ഇങ്ങള് അങ്ങനെ അല്ലേ ചെയ്യല്.
പാ ഞങ്ങളും പരിപ്പ് വേിച്ചിട്ട് അയ്ക്ക് പച്ചക്കറി ഇട്ടിട്ട് പച്ചക്കറി ഇട്ടിട്ട് എല്ലാ പൊടികളും വർത്തും കായ പൊടികളൊക്കെ ഇട്ടിട്ട് അങ്ങനെ വർതെണ്ക്കും പിന്നെ വെങ്ങൾ വെൾ നാടൻ വെളിച്ചെണ്ണ അല്ലേ നല്ലത് വർ
ഓ അയ് ശെരിയാ കടേന്ന് വാങ്ങുന്നേലൊക്കെ ഇപ്പം അങ്ങനെയങ്ങ്ട് വിശ്വസിക്കാൻ പറ്റില്ലല്ലോ അപ് പ്പ അതോണ്ട് ന്നാട്ട് ഓ അപ്പം വീട്ടില് ഉണ്ടാക്കുന്ന വെളിച്ചെണ്ണ ആയിരിക്കും അല്ലേ.
ആ അതെ അതെ ഞമ്മള് വീട്ടില് വെട്ടിക്കൊണ്ടി വെയ്ലത്താട്ടികൊണ്ട് നാട്ടി കൃഷികളോ ആ കൃഷ് കൃഷി ചെയ്യ്ണേനെകാളും നല്ലതല്ലേ ഞമ്മളെ വീട്ടില് കൃഷി കെ ചെയ്താണ്ട് ഞമ്മള്.
ചൂല കഴിക്യുന്നത് കൂടുതലും.
അ ആ അതെ അത്. ലേ അതാണല്ലോ ഏറ്റവും നല്ലത് ഞമ്മള് പൊർ കെമിക്കല് അല്ലേ. പം പ്പൊയ്ട്ടിലാകുമ്പോ അതേണ്ടാ
അപ്പോ കഴിക്കുന്നോട്ത്തൊക്കെ അത്രയും നല്ലൊരു നല്ലൊര് ഇത്. നോക്കിക്കാണ്ട് തന്നെയാണ് ഇല്ലേ ജീവിക്കുന്നേ.
ആ അതെ അതല്ലേ ലൈഫിന് നല്ലത്, പിന്നെ ഒരുപാട് രോഗങ്ങ് ഇ ങ്ങന കേറി എറാങ്ങേണ്ട ആവശ്യമി ല്ലല്ലോ. അ ഇതാകുമ്പോ നമ്മുടെ ലൈഫിനും നല്ലതാണ്, ആരോഗ്യത്തിനും നല്ലതാണ്, അതെക് ക്കെ ന്നല്ലതല്ലേ ഞമ്മള് തടി എങ്ങനേ.
വീട്ടില് ചെടികളൊക്ക ഉണ്ടോ? മേഡം മേഡം നിങ്ങളെ വീട്ടില് ചെടികളൊക്കെ ഉണ്ടോ?
ആ നങ്ങളെ വീട്ടില് ചെടികളൊക്കയുണ്ട് അതൊക്കെ ഉമ്മാന്റെ ഹോബിയാനെ ഉമ്മ ഇങ്ങനെ ചെടി ചട്ടി
അപ്പോ നിങ്ങളാരും അങ്ങനെ വി .
ഇല്ലേ ല്ല ഞങ്ങള് അങ്ങനെ ചെടികളൊന്നും കുഴിച്ചിടാർ ണ്ടെല്ലെ ഞങ്ങൾക്കാണെങ്കി താല്പര്യല്ല്യ പക്ഷേ കാണു മ്പോളെ നല്ല സന്തോഷാ.
അങ്ങോട്ട് കിട്ടിയാ മതിയല്ലോ ഫ് ഫോണ് ഫോണാട് കിട്ടിയാ മതി അപ്പോ ഫോണിൽ അങ്ങട് കളിച്ചോണ്ട് കുത്തിരുന്നോളും പ രാ രാവിലെ ന്നീച്ച് കഴിഞ്ഞാല് എന്ത് അപ്പോ. ഇന്ന് സാമ്പാറ് മാത്രം ഉള്ളായ്രുന്നോ?
അല്ല സാമ്പാറ്. ഉണ്ടായിരുന്നു, പയറു ഉപ്പേരി ഉണ്ടായിരുന്നു, മീൻ വറുത്തത്ണ്ടായിരുന്നു, മീന് നല്ല നാടൻ വെളിച്ചെണ്ണേല് വറ് ത്ത് നല്ല പൊരിച്ച മീനായിരുന്നു, ഈ പൊറത്തുന്ന് വാങ്ങുന്ന ഓയിലിലൊക്കെ പോ മീന് വറക്കുആണെന്നുണ്ടെങ്കി
നിങ്ങളെ വീട്ടില് നിങ്ങള് വി എത്ത വെളിച്ചെണ്ണ കാ ആട്ടുന്നതായിരിക്കു ല്ലേ. തെങ്ങ് തേങ്ങ എടുത്താണ്ടേ അയ് ശെരി പിന്ന എന്താ കാലാവസ്ഥ ഒക്കെ എങ്ങനെയുണ്ട്?
ഇപ്പത്തെ കാലാവസ്ഥ യെന്ന് പറഞ്ഞാല് ഇബടെ നല്ല മഴയാണ് അവടെ മഴയുണ്ടോ?
മഴ രാവിലെ രാവില മഴയൊന്നും ഇല്ലായിരുന്നു, ഉച്ചക്ക് നല്ല വെയിലൊക്കെ ആണേനും. പിന്നെ അയ്ന് ശേഷം ഇപ്പതാ നല്ല മയക്കാറും നല്ല മഴയും, മഴ പെയ്ത്. ഇല്ല മഴ അയ്ന് മാന്ത്രൊന്നും ഇല്ല ചെറുതായിട്ട് ഇങ്ങനെ ഇങ്ങനെ പെയ് തും.
ഓ അത് ശെരി ഇവടെ ഇന്ന് രാവിലെ തൊടങ്ങീക്ക്ണ് നല്ല മഴയാണ് അയ് ഏകദേശം ഈ ജൂൺ മാസത്തിൽ പല സ്ഥല ത്തൊന്നും മഴ കിട്ടിയിട്ടില്ല പക്ഷെ ഇവിടെ എന്താണെന്ന് അറിയില്ല നല്ല മഴയാ.
ഓ അയ് ശരിയാണ് ഞങ്ങൾക്കും അതേമാതിരിയാണ് പിന്നെ അതുകൊണ്ട് വലുതാലും. മഴകൊണ്ട് അങ്ങനെ അങ്ങട് ഒരു ബുദ്ധിമുട്ടുകള് ഒന്നുമില്ല പിന്നെ അലക്കുന്നത്, ഡ്രസ്സ് ഉണങ്ങുന്നത്, ഒക്കെ. പിന്നെ രാവിലെ ആകുമ്പോ ഞങ്ങള് രാത്രി കിടക്കാൻ നേരത്താതൊക്കെ എടുത്ത് ഫാനിന്റെ ചൂട്ടിലായിട്ട് വിരിക്കലാ ഞങ്ങള്. അപ്പൊ പിന്നെ മക്കൾക്ക് സ്കൂള പോകാനൊക്കെ ആവുമ്പോത്തിന് ഓണങ്ങല്ലോ പിന്നെ അയേൺ ചെയ്യുമ്പോ പിന്നെ റെഡിയാണല്ലോ ആ മക്കളൊക്കെ എന്ത് ചെയ്യുന്നു സ്കൂള് പോയോ
ആഹ് മക്കളൊക്കെ സ്കൂള് പോയി ഇഞ്ഞ്പ്പോ സ്കൂള് വിട്ട് വരാനായല്ലോ
ഓ എന്താ അവർക്ക് ഇണ്ടാക്കിയച്ചേ
അവർക്കെന്തേലും സ്നാക്സിന്റെ എന്തേലൊക്കെ നമ്മള് ഞങള് സ്നാക്സ് ണ്ടാ ക്കല് ഓയിൽ ആണല്ലോ ഞങ്ങള് സ്നാക്സ് ഇണ്ടാക്കല് അ അല്ല ഞങ്ങൾ അതല്ലേ ഏറ്റവും നല്ലത് ഈ ഉ
ഹെൽത്തി നോക്കാണെങ്കി ഒക്കെ അങ്ങനെ നോക്കിയൊണ്ട് നമ്മൾ നിക്കേണ്ടി വരും സ്നാക്സിന് കൂടുതലും രസം ഓയിലാണ് പിന്നെ കൊറേശൊക്കെ പിന്നെ എല്ലതും കൂട്ടണല്ലോ ഞമ്മള് വെളിച്ചെണ്ണയിലെന്നെ എല്ലം ഇണ്ടാക്കുംമ്പ അയിൻ്റെ തായ ടേസ്റ്റ് അല്ലെ കിട്ടള്ളൂ വീട്ടിലെന്താ മാങ്ങിം ചക്കയൊക്കെ ഇണ്ടോ
ആഹ് മാങ്ങിം ചക്കെക്കൊണ്ട് നല്ലോണം ഇണ്ടായിര്ന്ന് പ്രാവശ്യം മാങ്ങിം ചക്കിം നല്ല മരത്ത്മെന്ന് പിന്നെ മഴൻ്റെ കാലായതോ
ട്ടിലും അങ്ങനെന്നെ നല്ല ഇഷ്ടം പോലെ ച ക്കിം മാങ്ങിം ആയിരുന്നു എന്തോരം ചക്കെപ്പം നിങ്ങളവിടുത്തെ എങ്ങനെയ പയച ക്ക്യാണോ വരക്ക ചക്കെയാണോ
അല്ല ഞങ്ങൾത് വരക്കച്ചക്കെയാണ് പക്ഷെ നല്ല ടേസ്റ്റ് ഏരുന്നുട്ട് അത് പഴ്ത്താല് ഭയങ്കര ടേസ്റ്റ് വെള്ളംകേറി കാണ്ടൊക്കെ പോയി പിന്നെ വീണ് പോയി ഭയങ്കര നഷ്ടായി പോയി ഇപ്രാവശ്യത്തെ അതെ അതെ നല്ല മഴൊക്കെ
ചക്ക അങ്ങനെ എന്തേലും ചക്കകള് ണ്ടോ
ഞങ്ങളെ വീട്ടില് മുള്ളൻ ചക്കയില്ല കൈതച ക്കില്ല പിന്നെ കടച്ചക്ക ഉണ്ട് കടച്ചക്കനോട് ഞങ്ങള് കറിയും
കറി വെച്ചായിരുന്നോ നല്ല ടേസ്റ്റ് ഉണ്ടോ
എങ്ങനേ
ഓ ഈവനിങ് ആയിട്ട് കടച്ചക്കന്റെ റെസിപ്പി പറഞ്ഞു തരട്ടെ
ഓ പറഞ്ഞോളു പറഞ്ഞോളൂ
ച്ചക്ക നന്നായിട്ട് വേവിക്കുക വേവിച് ഒന്നു ഒന്നൂടാതെ ഒന്നൂടാതെ ഒരു ഒത്തിരി വെള്ളത്തിൽ ഒരു ഗ്ലാസ് വെള്ളത്തിൽ വേവിക്ക വേവിച്ച് കഴിഞ്ഞിട്ട് നല്ല ക ട്ടി തേങ്ങാപ്പാല് വേണം ഒത്തിരി കൂടി തേങ്ങ താ വറ്റ്ണ് വറ്റി കഴിഞ്ഞിട്ട് ഒരു ഒത്തിരി തേങ്ങാപ്പാല് ഒത്തി രി മധുരു ഇട്ടാണ്ട് നന്നായിട്ട് വറ്റച്ച് കുർക്ക അങ്ങനൊന്നു കഴിച്ചോക്കൊണ്ട് കട്ടൻ ചായുടെ കൂടെ ഇടെ അമ്മ മിനിയാന്ന് ഉണ്ടാക്കിയായിരുന്നു
ഓ അത്ശരി കേട്ടിട്ട് നല്ല ന ആ ചരുണ്ട് പക്ഷെ എന്താ അറിയില്ല ഞങ്ങൾ ഇവിടെ അങ്ങനെ ഉണ്ടാക്കിക്കിയിട്ടില്ല ഇനി ഒന്ന് ട്രൈ ചെയ്തോക്കണം ഇബട്താർക്ക് ഇഷ്ടപ്പെടോന്നറിയില്ല നമ്മള് ന്നാ പാലില് നല്ലോണ്ണം ഒടക്കണോ ഞമ്മളെ ഈ ചക്ക കൂട്ടാൻ വെക്ക്ണ മാതിരി അല്ലല്ലോ
ല്ലല്ല ഒ ച ചക്ക ഒടക്കരുത് ചക്ക എന്താ ചെയ്യേണ്ടെ അറിയോ ഹലോ മേ ടം മേടം ഒരു സ്ളോ തരൂ എന്താ ചെയ്യേണ്ടി എന്താ ചെയ്യേ ണ്ടേന്ന് വെച്ചാല് ചക്ക ചെറുതനായിട്ട് അരിയ കഷ്ണം മുറിക്ക കഷ്ണം മുറിച്ച് കഷ്ണം മുറിച്ചിട്ട് ഒത്തിരി വെള്ളത്തിൽ വേവിച്ച ഒത്തിരി ലാസ്റ്റ് തേങ്ങാപ്പാല് വേണംപാരാന് ത്തിരിവെള്ളത്തിൽ വേിച്ചിട്ട് ലാസ്റ്റ് തേങ്ങാപാല് നല്ല കുറുകിയതേങ്ങാപാല് ഒ ത്തിരിമധുരം വേണ്ടിയോൽക്ക് മധുരട്ടാണ്ട് ഒത്തിരിഅങ്ങട്ട് കുറക്കിയെടു ക്കുമ്പോൾതേങ്ങാപാലിന്റെ ആ ഫ്ലേ ഉപ്പൊന്നുംടരുത് ഉപ്പൊന്നുംടരുത് പിന്നെമധുരം ബാലൻസ്സെയാൻ ഒത്തിരിഉപ്പ്ഇടുന്നെ നല്ലതായിരിക്കും മം കുറുക്കി കൊണ്ടുവന്നിട്ട് വേവിക്യ ട ഓ ട്രൈ ചെയ്തോളൂ നിങ്ങളെവീട്ടിൽ ഒരുപാട് ചക്ക ഉണ്ടോ
എന്തോ
ഒരുപാട് ചക്കയുണ്ടോ
ആ ഞങ്ങളെ വീട്ടിൽ ഒരുപാട് ചെക്കണ്ടയ്നി ഞങ്ങൾ ചക്ക കുറേ ഉപ്പേരിണ്ടാക്കി കറിണ്ടാക്കി ഇങ്ങട്ട് ഞങ്ങക്ക് ബാക്കി വന്നപ്പോ ഞങ്ങൾ അയൽവക്ക്ത്ത്ത്തെ വീട്ടുകാർക്കൊ നമ്മളിങ്ങനെ കൊറേ തിന്നിട്ട് മ്മളെ വീട്ടുകാർ അടുത്തുള്ള വീട്ടുകാർക്കും കൊടുക്കണ്ടേ കുറച്ചൊക്കെ അയ്ശരി നിങ്ങളെ വീട്
അയ്ശരി ഞങ്ങളെ വീ ഞവൊ ഞങ്ങളുംങ്ങനെതന്നെയാണ് ഞങ്ങളുംഞങ്ങൾന്നെണ് പാചകംചെയ്യാറ് രാവിലെന്ന്ഉമ്മ അതേമാതിരി പുട്ട് പുട്ടുണ്ട്ങ്ങനെ പുട്ടപൊടിയൊക്കെണ്ടായിരുന്ന അപ്പൊന്ന് നേരത്തെഞങ്ങൾക്ക് ഒ കുടുംബക്കാരെ വീട്ടിക്ക് പോകാള്ളതൊണ്ട് വോമം എന്ത് ചെയ്യ്തു ഏ ഇപ്പോ പുട്ട് വേമഠ സ്റ്റീംചെയ്തു അതേമാതിരി രാത്രിക്കത്തെ ഫിഷ്കറിണ്ടായിരുന്നു അതേപോലെ പറയാണെങ്കി പുട്ടും പഴംണ്ടായിരുന്നു മക്കൾക്ക് നല്ലഇഷ്ടം പുട്ടും പഴുയാ മക്കൾ നല്ലോണം കഴിക്കും പുട്ടും പഴം ഹസ് മം ബാക്കിയുള്ളോർകെക്കെ ഫിഷ് പുട്ടും മാണം മം ഞാൻ പറയാണ്ണ്ടെങ്കി ഞാനൊരു അതോട് തന്നെ ഒരുപതിനൊന്ന് മണിയായപ്പൊ നല്ലോണം വേ ശന്ന് കൊടല് കത്തിപ്പോയി
ഓ ഓ ആയിഷ്
മം നിങ്ങളെങ്ങാനെ നല്ലോം ഫുഡ് ആണോ
അല്ല ഞങ്ങളിന്ന്ണ്ടാക്കിനെത് പത്തിരിം എറച്ചി കറിയും ആയിരുന്നു
അതല്ല മേഡം ച്ചു മേഡം അതല്ല ചോയ്ച്ചേ നിങ്ങളൾ നല്ല ഫുഡ് ആണോ കഴിക്കുന്നെന്ന് നല്ല ഫുഡ്ഡിയാണോന്നാ ചോയ്ച്ചത് മേഡം നി ഞാൻചോയ്ചേ നിങ്ങളെ ന്തണ്ടാക്കിയത്‌ന്നാല്ല നിങ്ങൾ നല്ല ഫുഡ്ഡിയണൊന്നാ ചോദിച്ചത്
ഓ ഞങ്ങൾ നല്ല ഫുഡ്ഡിയാണ് ഫുഡ്ഡിയാണ് ഞങ്ങൾ
അതുകൊണ്ട് നല്ലോണം തടി ഉണ്ടായിരിക്കൂല്ലേ
ഇല്ലല്ല ഇന്നാ ശരി എന്നവിള കാവേ ആയി